ദാരിദ്രത്തെ കുറിച്ച് സംസാരിക്കാം
ഉം നമ്മുടെ ഈ ഇന്ത്യാ മഹാരാജ്യത്ത് ഇന്ന് ദാരിദ്ര്യ ദാരിദ്ര്യം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ
ഓരോ ദിവസം ക കഴിയുന്തോറും പറഞ്ഞോളൂ ഹലോ
ഹലോ
അപ്പ ഇന്ത്യേല് ജനസംഖ്യാ വരെയധികം കൂടുതലൊക്കെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഇണ്ടാകും എന്നുള്ളത് വാസ്തവ വാസ്തവം തന്നെയാണ് എന്തായിരിക്കും അതിനുള്ളൊരു പ്രധാന കാരണമായിട്ട് നമ്മൾത് നോക്കി കാണുന്നത്
അത് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ വളരെയധികം വലുതാണ് അതുപോലെ തന്നെ ഇന്ത്യക്ക് മറ്റുള്ള രാജ്യങ്ങളെ പോലെ വികസിതമായ ഒരു ഇപ്പം വിപ വികസിതമായൊരു കച്ചോട മേഖലയൊന്നും ഇന്ത്യക്ക് ഇതുവരെ ഇണ്ടായി ഇല്ല അതുപോലെ ഇന്ത്യ ഇന്ന് ഇന്ത്യൻ കറൻസിയുടെ ആ ആഗോളതലത്തിൽ ഇന്ന് രൂപ ഇന്ത്യൻ കറൻസിയുടെ
മു മൂല്യം വളരെ കുറവുമാണ് അതൊക്കെ തന്നെയാണ് ഇന്ത്യ ഇത്ര വലിയ ഇന്ത്യ വികസി വികസ്
ഉം
ഇല്ലാ
തൊഴിലില്ലായ്മ ഒരു കാരണമാണ്ന്ന് തോന്നുന്നുണ്ടോ? ഇന്ത്യയില് ഇത്രയും നൂറ്റി നാല്പത്തിമൂന്ന് കോടി ജനങ്ങളും ഇവർക്കൊന്നും കൃത്യമായി തൊഴിൽ ലഭിക്കുന്നില്ലാ എൻ അതുകൊണ്ടാണ് ഈ ദാരിദ്ര്യം വരുന്നത് എന്നൊക്കെ പറയപ്പെടാറുണ്ട് അപ്പോ അതൊരു കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടോ?
തീർച്ചയായും തീർച്ചയായും കാരണം ഇന്ത്യയിൽ ഇത്രയും ആളുകൾ ഈ ജനസംഖ്യ വളരെ കൂതലായ കൊണ്ടെന്നെ അവർക്ക് എല്ലാ കൂടിയുള്ളൊരു തൊഴിലവസരം ഇന്ത്യേല് ഒരുക്കാൻ ഒരുക്കുവാൻ വളരെ പ്രയാസം കൂടിയ കാര്യാ അതുകൊണ്ട് തന്നെ ഈ തൊഴിലില്ലായ്മ വളരെ രീതിയില് ദാരിദ്ര്യത്തിനും അതുപോലെ ഈ പഠനം കഴിഞ്ഞാലും ജോലി കിട്ടാനുള്ള ഒര് അവസരം കുറയുന്നതിനൊക്കെ കാരണമാ
അപ്പോ ആഹ് പിന്നെ ഇത് ഇങ്ങനെയാണ് കാണണത് ഇപ്പോ നമ്മുടെ കേരളത്തിലെല്ലാം എന്താ അതിദരിദ്രമുക്തമാണെന്നൊക്കെ പറയ പറഞ്ഞിരുന്നു പക്ഷെ ഈ അടുത്ത് ഇന്നലെ മിൻഞ്ഞാന്നേറ്റയാണ് ഒരു ദാരിദ്ര്യം കാരണം കൊണ്ട് അല്ലെങ്കിൽ കിടന്നൊറങ്ങാൻ ഒരു പാർപ്പിടമോ കഴി ക്കാൻ ഭക്ഷണമോ ഇല്ലാത്തതിന്റെ കാരണം ഒര് ഫാമിലി മുഴുവനും ഇന്നലെ മാൻഞ്ഞാന്നാറ്റം ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളെല്ലാം കണ്ടത് അപ്പോ കേരളത്തിലെ ഈ ആത് ത്മഹത്യാ അല്ല അല്ലെ ദാരിദ്ര്യത്തെ പറ്റിയിട്ട് എങ്ങനെയാണ് നോക്കി കാണുന്നത്
കേരളത്തിലെ മൊത്തം ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോ കേരളത്തിൽ പൊതുവേ ദാരിദ്ര്യം കുറവായിട്ട് ന്നെയ മുക്ക് കാണാൻ കഴിയാം പക്ഷെ ചില ഇടങ്ങളിൽ അതു വലി പട്ടികവർഗജാതി എം മ വർഗക്കാരുടെ ഇടയിൽ അതുപോലെ സമൂഹത്തിൽ ചില മതങ്ങളുടെ ഇടയിൽ അതുപോലുള്ള ഒരുപാട് ഇടയിൽ അവരുടെക്കെ ഇടൽ ദാരിദ്ര്യം വളരെയധികം ഉള്ളതായിറ്റ മുക്ക് കാണാൻ കഴിയും കേരളത്തിൽ ദാരിദ്യം ഒരുപാട് മുക്തമായി വരുന്നുണ്ട് പുറത്തുള്ള ഇപ കേരള നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ന്നെ പ്രവാസികളായിരിക്കും വിദേശത് പ്രത്യേക ജോലിക ജോലിക്കൊക്കെ പോയിട്ട് തന്നെ കേരളത്തിള്ള ദാരിദ്ര്യം കുറഞ്ഞു വരുന്നുണ്ട്ന്ന് ഞമുക്ക് ത് പ്രതീക്ഷിക്കാം വരും കാലങ്ങളിൽ പൂർണ്ണമായും ദാരിദ്ര്യമുക്തമാകാൻ കേരളത്തിന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം
തന്നെ നമ്മൾ ഈ തൊഴിലില്ലായ്മാ കാരണമായിട്ട് നമ്മെ നാട്ടിൽന്ന് ഓരോ അതായത് നമ്മളെ നാട്ടിന് ഉപകരിക്കേണ്ട പല വ്യക്തികളും ഇന്ന് മറ്റു പല നാടുകൾക്കും വേണ്ടി ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കാണ് അത്തത്തിലുള്ളത്
തീർച്ചയായും അതൊരു വലിയ ഒരു ഏഹ് പ്രയാസം ഉള്ള കാര്യം തന്നെയാണ് കാരണം? ഇന്ത്യയിലുള്ള ആളുകൾ ഇന്ത്യയിൽ തന്നെ പണിയെടുക്കുക എന്നുള്ളത് ഇന്ത്യയുടെ വിപണിയിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഗോളതലത്തില് ഇന്ത്യക്ക് വളരെ മൂല്യ വന്ന കാര്യാണ് പക്ഷെ ഇന്ത്യൽ ഇന്ത്യയിള്ളൊരു പൊറത്തുപോയി അവരുടെ പോയി പണിയെടുക്കുമ്പോ അവരെ ജോലി പോകുമ്പോ അതാ ആ രാജ്യത്തിനായിക്കും ഉപകരിക്കുക എന്നുള്ളത് വളരെ ഇന്ത്യയിടെ ഈ ഇപ്പത്തെ രാഷ്ട്രീയ ഇൻ ഇന്ത്യയുടെ ഇപ്പത്തെ ഈ വിപണി ൽ അല്ലെങ്കിൽ ഇന്ത്യടെ ഈ കമ്മറ്റി കവസ്ഥയിൽ വളരെയധികം അതിന് ഒരു പങ്കുണ്ടതായിട്ട് മുക് കാണാൻ കഴിയും അത്തരത്തിൽ ല് ആളുകൾ ജോലി തിരഞ്ഞു പോകുന്നതും അല്ലെങ്കിൽ വിദേശത്ത് പോയി സെറ്റിലാവാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് പോകുന്നതൊക്കെ ഇന്ത്യയുടെ ഒരു ദാരിദ്ര്യത്തിലേക്ക് നയി കുന്നു അല്ലെങ്കിൽ ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ പുറ ത്ത് പോയിറ്റു വ
എന്ത്‌കൊണ്ടായിരിക്കും എന്നാലും ഈ അറബ് രാജ്യങ്ങള് പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇടങ്ങളിലേക്ക് മാത്രം അല്ലെങ്കിൽ അവിടേക്ക് കൂടുതൽ ശക് മാനം കേസിന്ന് ആൾക്കാര് പോവാൻള്ള കാരണം ഇപ്പൊ ഞങ്ങൾ പറയാറുണ്ട് ലോകത്ത് എവിടെ പോയാലരു മലയാളി ണ്ടാവുന്ന് അത്തരത്തിലുള്ളൊര അവസ്ഥേക്കാണ് ഇപ്പോ നമ്മൾ എത്തിയിരുന്നത് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ അതല്ലെങ്കിൽ മാറ്റം വരുന്നില്ലെ നമ്മൾ പ്രതീക്ഷിക്കണോ
തീർച്ചയായും ഇന്ത്യയിൽ കേരളത്തിന്റെ അവസ്ഥ ലോചിക്കാണെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവിടെ തന്നെ നി പുറത്തെ എവിടേങ്കിലും പോയി സെറ്റിൽ ആയി ഫാമിലി ഒക്കെ ആയി അവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാ തന്നെണ് അത് പ്രത്യേകിച്ച് അറബി രാഷ്ട്രങ്ങളാവുമ്പോൾ നല്ല രീതിയിലുള്ളരു ഒരു ശമ്പളം അല്ലെങ്കിൽ ഒരു സാലറി ഒക്കെ അവിടുന്ന് ലഭിക്കുന്നു മറ്റുള്ള രാജ്യങ്ങളെ പോലെ അല്ല അറബ് രാഷ്ട്രങ്ങള് എന്ന് റയുമ്പോ എല്ലാവരും പൊതുവെ പോയി ആദ്യം മുതലേ അങ്ങനെ കച്ചവടവു മായിട്ട് ഇന്ത്യക്ക് ഒരുപാട് ബന്ധങ്ങളുള്ള രാജ്യവൂക് തന്നെ അറബി രാഷ്ട്രങ്ങളാവുമ്പോ പോകാനോര് സുഖവുമാണ് അതുപോലെ പണിയേടുത് നല്ല ഈ രീതിയിള്ള സാലറിൽ ജോബ് ജോബ്സ് കിട്ടുകയും ചെയ്യ്ണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് ആം മലയാളികൾ ഇന്ത്യയിൽ നിന്ന് അധികവും പോന്നത് മലയാളികളായിരിക്കും ഇന്നന്നെ മുക് കണ സൂചിപ്പുക്കുന്നത് അങ്ങനെ തന്നെയ
വേതനം ഇപ്പൊ ഈ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിൽ നല്ല ആ ള് വ കുറവാണ് തോന്നിട്ടുണ്ട ക്കാം കമ്പാറിസം ഇല്ലെങ്കി മറ്റുള്ള രാജ്യങ്ങളുമായി കമ്പയ്ർ ചെയ്ത് കഴിയുമ്പോള് നമ്മള രാജ്യത്തിന് രാജ്യത്തില് ശമ്പളം വളരെയധികം കുറവാണ് എന്ന് തോന്നിട്ടുണ്ടോ?
തീർച്ചയായും അത്തരത്തിലുള്ളരു ഒരു വാർത്ത നമുക്ക് കേൾക്കുമ്പോൾ അത് സത്യമാവാൻ ചാൻസ് ഉണ്ട്ന്ന് നമക്ക് കാണാൻ കഴിയുണ്ട് കാരണം ഇന്ത്യയിലുള്ളള്ളവര് ജോലി ചെയ്യുന്നത് പുറ രാജ്യങ്ങളിൽ അത്ര മൂല്യമുള്ള ചെലെ മേഖലകളിൽ ഇപ്പോ ഒരു ഡോക്ടറായാലും ഇന്ത്യയിലുള്ള ഒരു മൂല്യം പൊറ രാജ്യങ്ങൾ വളരെ അധികംമായിക്കാം ചിലപ്പോൾ കുറയാം അങ്ങനെ ഓരോ മേഖലയിലുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ ചിലപ്പോൾ സാലറി കുറവായിരിക്കും പക്ഷെ ചില കാര്യങ്ങൾ ഇന്ത്യയിൽ സാലറി കൂടുതലുള്ള മേഖലയിൽ ഉള്ളവരു ഉണ്ട്
എന്തുകൊണ്ട് നമക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെപ്പോലെ അത്തരത്തിലുള്ള നല്ല നിലവാരമുള്ള സ്ഥാപനങ്ങളൊന്നും നമ്മുടെ ഈ രാജ്യത്ത് ഇന്ന് പത്ത് നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ള ഈ ഒരു രാജ്യത്ത് നമക്ക് എന്തുകൊണ്ട അങ്ങനെ ഒരു സ്ഥാപനം ണ്ടാക്കാൻ കഴിയുന്നില്ല
അതിന് ഒന്നാമത് ഇന്ത്യയിലെ ജനസംഖ്യ അല്ലെ ഇന്ത്യയിലെ സാമ്പത്തിക ഉള്ള അവസ്ഥ തന്നെയാണ് അത്രക്ക് വലിയൊരു സ്ഥാപനം ഉണ്ടാക്കൻന്ന ചെലവേറിയതും അല്ലെങ്കിൽ അത് എത്രത്തോളം വിജയിക്കും നമ്മുടെ ഇടയിൽ എന്ന് ഉള്ളതും സംശയമായി നിൽക്കുമ്പോൾ അതെ നമ്മുടെ ഗവൺമെന്റ് അത്ര ഒരു ഒരു പരീക്ഷണത്തിന് മുതിരാതിരിക്കുന്നത് അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് കാരണം അത് ഇത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ കഴയില്ല ഇനി അത് ഫെയിൽയാൽ ഒരുപാട് വലിയ നഷ്ടം ഉണ്ടാകും അല്ലെങ്കിൽ ഒരുപക്ഷെ വിജയിച്ചാലും അത് പിന്നീട് പിന്നീട് എത്ര കാലം നിലനിൽക്കും എന്നൊന്നും പറയാൻ കഴി ഇങ്ങനെത്തെ ഒരു അവസ്ഥയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ടായിരിക്കാം അത്തരത്തിലൊ ഒരു അവസ്ഥ അതിന അതിനൊന്നും ക്ഷമിക്കാതിരിക്കുന്നു
അതുപോലെ നമ്മള ഈ ഇന്ത്യയിൽ ഇന്ത്യയിൽ നമ്മളെ പണ്ട് മുതലേ ഉള്ളതാണ് ദാരിദ്ര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ബീഹാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒക്കെയാണ് അവിടത്തേക്കെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ശോചനീയ അവസ്ഥയാണ് ഇതിനെല്ലാം ഒരു പ്രധാന കാരണം തൊയിലില്ലായ്മ ആണ്ന്നാണല്ലോ ഇപ്പൊ നമ്മള് പറഞ്ഞത് മറ്റെന്തെങ്കലും കാരണങ്ങളുണ്ടോ
തൊഴിലില്ലായ്മ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം പിന്നീട് ആളുകൾ അതിൽ നിന്നും മുക്തരാകാൻ ശ്രമി ക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു സമരം അല്ലെങ്കിൽ അവരുടേതായ അവകാശങ്ങൾ നേടാൻ നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു ജോലിക്കായി അത് അവർ പഠിച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പോകാ അവർക്ക് ശ്രമിക്കുന്നില്ല എന്നതൊക്കെ വലിയ കാരണം തന്നെയാണ് ആദ്യമായിട്ട് വേണ്ടത് തന്റെ അവകാശങ്ങളും തനിക്കൊരു നിലനിൽപ്പിന് ഒരു ജോലിയൊക്കെ ആവശ്യമാണെന്ന് ഓരോരുത്തര മനസിലാക്കി അവർ തന്നെ ശമി ക്കൊ അത് നേടിയെടുക്കാനൊക്കെ ഉള്ള ഒരു മനസാന്നിദ്ധ്യം എല്ലാവർക്കും ആവശ്യമാണ് അതില്ലാതതിന്റെ പ്രശ്നമാണ് ഈ അത്തരം ബീഹാർ പോലുള്ള രാജ്യങ്ങൾ വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു
അതുപോലെ തന്നെ ആഹ് നമ്മുടെ ഉം ഗോത്രങ്ങുള്ളതായത് ഈ ആദിവാസി ഈസമത സമൂഹത്തെ ആശങ്ങൾ കിട്ടുന്നില്ല കൃത്യമായിരിക്കുന്നില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അത് എത്രത്തോളം വസ്തവം ഉണ്ടന്ന് തോന്നിയിട്ടുണ്ട്
ചില ഇപ്പത്തെ നമ്മുടെ അവസ്ഥ ആലോചിച്ച് അവസ്ഥ വച്ച് നോക്കുമ്പോൾ അത് വളര അധികം അവർക്ക് കിട്ടുന്നുണ്ട്തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഒരുപാട് മാറ്റങ്ങൾ വരുന്നു അവരവരുടേതായ കാര്യങ്ങളും നേടിയെടുക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്
ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന തോടുകൂടി അത് മാത്രം ആശ്രയച്ച് ജീവിക്കുക എന്നുള്ള എന്നുള്ളൊത് ഏഹ് വിഴുന്നുണ്ട് അതായത് സർക്കാർ ഭക്ഷണവും എല്ലാം അവർക്ക് നൽക നൽകുമ്പോൾ അവരരു പണിയ ചെയ്യാതെ കിട്ടുന്ന എന്തെങ്കിലും ജോലി ചെയ്ത് കിട്ടിയ കാശ്കൊണ്ട് തന്നെ വെള്ളം ആഹ് കള്ളോ അല്ലെങ്കിൽ മറ്റ്ലഹരിക്ക കുടിച്ചൊക്കെ പോകുന്ന ഒരവസ്ഥയുണ്ട്
തീർച്ചയായും അത്തരംഒരു പ്രവണത നമുക്ക് എവിടേയിലേക്കെ കാണാൻ കഴിയുന്നുണ്ട് കാരണം അവര് മറ്റന്ക്കും അത് ഈ കിട്ടുന്ന പൈസയാലും എന്തു തന്നെ ആയാലും അവർക്ക് കിട്ടുന്നത് നാളത്തേക്ക് മാറ്റി വെക്കുക എന്നൊരു ചിന്ത അവരുടെടയിൽ ഉണ്ടാവില്ല അവര് അന്ന് എന്താണ് അവർക്ക് ആവശ്യം അല്ലെങ്കിൽ എന്ത് എന്തൊക്കെ ചെയീതിൽ അവർക്ക് നല്ല രീതിയിൽ ഒരു ദിവസം കഴിച്ചു കൂട്ടാം അല്ലെങ്കിൽ അവർക്ക് ഏത് ലഹരിയാണോ വേണ്ടത് അതെല്ലാം ഉപയോഗിച്ച് അന്നത്തെ ദിവസം അടിപൊളിയാക്കുക എന്ന്ള്ളൊരു ലക്ഷ്യം മാത്രായിരിക്കും അവര്ടൊക്കെ മുമ്പില്ണ്ടാവ അത് കൊണ്ടായിരിക്കണം അവരിത്രയും ലഹരികളിലൊക്കെ
അതായത്പ്പള്ള ഈ കോളനികളില്ള്ള മാരി ഈ പട്ടികജാതി പട്ടികവർഗ്ഗങ്ങളെ തരം തിരിച്ച് കാണിക്കുന്നൊരു സ്വഭാവം ഇപ്പോയും ചെറ്തായിട്ടാണെങ്കിലും അവിടെയും ഇവിടെയും നില നിൽക്കുന്നുണ്ട് ഇപ്പൊ കോളനികൾ എന്ന് വിളി വിളിക്കുന്ന അതുപോലെയുള്ള ഓരോ പേരുകള് ഇതൊക്കെ എ ഇട്ത്ത് പോണ്ട ഒര് സമ്പ്രദായല്ലേ?
തീർച്ചയായും കാരണം നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങളായാലും എല്ലാ ഒ ര മറ്റുള്ള എല്ലാ നാടുകളിലായാലും ഒരുപാട് വികസിച്ചു അവരെല്ലാം ഒരുപാട് മുമ്പോട്ട് പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അത് പോലെ തന്നെ ഇന്ത്യയും അവരുടെ പോയി ഇവിടെയുള്ള ഈ വിവേചനങ്ങളെല്ലാം മാറ്റി വെക്കേണ്ടത് വളരെ അത്യാവശ്യം ഉള്ളൊര് കാര്യം തന്നെയാണ് എല്ലാരും ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ ഒര് രാജ്യം മുഴുവൻ ആ ഒര് ലക്ഷ്യത്തിന് വേണ്ടി നില കൊള്ളുക എന്നതാണ് ഏറ്റവും വലിയ ന്ന ഒര് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലായാലും ഏത് രീതിയിലുള്ള ഏത് രീതിയിലുള്ള മേഖലായാലും ശക്തിപ്പെടുത്താൻ ഏറ്റവും വലിയ ആവശ്യം ഏറ്റവും വലിയ കാര്യംന്ന് പറയുന്നത് ഒര് രാജ്യം ഒറ്റക്കെട്ടായി ഒര് ലക്ഷത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന്ള്ളതാണ് വിവേചനങ്ങളില്ലാത്ത ഒരു രാജ്യം അത് എന്തായാലും അത്യാവശ്യമാണെന്ന് നമുക്കെല്ലാവർ
പ്പന്ന്ഞ്ഞ് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തേയിൽ നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കി ട്ടുമ്പോഴും ഈ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ അതിന് മുമ്പും ഈ സമ്പ്രദായമുണ്ടായിരുന്നു ഇന്നും അത് ഇത്രയും വർഷമായിട്ടും അത് പൂർണ്ണമായും തുടച്ച് നീക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഇനിയുള്ള കാലങ്ങളിലും ഇ തുടച്ച് നീക്കാൻ സാധിക്കും അത് അതോ തുടച്ച് നീക്കാതെ അവിടെയും ഇവിടെയും എപ്പോഴും നിലനിൽക്കുന്ന ഒര് സമ്പ്രദായമായിട്ട് തുടരുവോ
ഇല്ല അത് അങ്ങനെ ഉണ്ടാവില്ലന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതായി എല്ലാവരും ഒരേ ലക്ഷ്യത്തില് അല്ലെ ഒരേ മനഃസ്ഥിതിയിലേക്ക് മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കേണ്ടതും കാരണം അത്തരത്തിലുള്ളൊര് അവസ്ഥ അത് വളരെ നല്ലൊരു രീതിയിലേക്കായിരിക്കില്ല രാജ്യത്തെ മുന്നോട്ട് കൊണ്ട് പോവുക അത് കൊണ്ട് തന്നെ അത് മാറും എന്ന് തന്നെ മാറ്റണം എല്ലാവരും അതിന് വേണ്ടി ശ്രമിക്കുകയും അത് നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം
നമ്മക്ക് അതെ എന്തായാലും നമുക്കൊര് നല്ല ഭാവിക്ക് വേണ്ടീട്ട് പ്രതീക്ഷിക്കാലേ
അതെ അതെ
ഓക്കെ ഓക്കെ താങ്ക്യു
താങ്ക് യു താ